കേക്ക്ണുണ്ടൊ
ഹലോ
കേക്ക്ണുണ്ടോ
ആഹ് കേൾക്ക്ണ്ട് ഒന്നും കൂടിന്ന് സൗണ്ടിന് പറ
എന്ത പറയാ
ഹലോ
സൗണ്ട് കുറവുണ്ടോ ഇപ്പ ശെരിയായോ
ഹലോ
ഇപ്പൊ കേക്കണില്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
ഏഹ് ആഹ് ന്തെ അല്ല ഏഹ് ഞാപറഞ്ഞില്ലേ ചെറിയ മോനുണ്ട് അപ്പൊ കിടക്കലൊക്കെ ശരിയ ഒല്ഉറങ്ങിയാല് ഞമ്മൾക്ക് വേറെ എന്തെങ്കിലു ദീക്ക് പോകും ഓലൊക്കിയാല ഏത് കാര്യം നടക്കുള്ളൂ
ചോറൊക്കെ തിന്നോ
ആഹ് ചോറൊക്കെ തിന്നു
ആ ആഹ് ഞാൻ ചോറ്ന്ന്ങ്കാണ്ട് ഇവീടിങ്ങനെ
ആഹ് ആഹ്
ഒങ്ങിയോ
ആഹ് ആ ആ ഇന്നെന്താ സ്പെഷ്യൽ എന്തെങ്കിലു ഉണ്ടോ
ഓ സ്പെഷ്യലാ ചിക്കൻ കറിയിണ്ട് അതന്നെ പിന്നെ വെറുംച്ചോറും അതന്നെയുള്ളൂ വേറൊന്നുല്ല
അതെന്നെയാണ് ഞങ്ങൾക്കുട്ടൊ ചിക്കൻ കറിന്നെയാണ് സൺഡേക്കെയാവുമ്പോ സ്കൂൾ ഒഴിവുണ്ടാവുമ്പോളെ എന്തെങ്ങനെയൊക്കെ സ്പെ സ്പെഷ്യലറിയാന് ഉണ്ടാവും ഇന്ന് പ്രത്യേകിച്ചൊന്നുല്ലാട്ടോ
ഉം ചിക്കൻ കറിന്നെ
മ് മ്
ആഹ്‌
ങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടേക്കും
ഉം ഉം ഉം
മഴ ഇന്ന് മഴ വെയിലുല്ല മഴയില്ല മൂടിക്കൊണ്ട നിങ്ങളത്തെ അവിടുത്ത കാലാവസ്ഥ സ്ഥ എങ്ങനെ
ഇന്ന അങ്ങനത്തെക്കെ ഒന്ന് രണ്ടു പ്രാഷംന്നെ മയ ചെറുതായിട്ട് ഇങ്ങനെ
ആ ആ ആ ഇങ്ങനെ തന്നെ
പിന്നൊന്നുല്ല
ആല്ല നല്ല മഴ രണ്ടു ദിവസം ഏ ആ തുട ക്കത്തില് രണ്ട് ദിവസം ഉണ്ട ജൂണ് തൊടക്കത്തില്
നല്ല മയണ്ടെയിന്നു
ആഹ ഇപ്പൊ അങ്ങനെ മഴയൊന്നുല്ല അന്ന് ഡ്രസ്സൊന്നും ഒണങ്ങൂല്ല ഡ്രസ് മെഷീനിലിട്ടിട്ടും കാര്യല്ലല്ലോ ഒണങ്ങണെങ്കിന് വെയിൽ തട്ടെന്നെ വാണല്ലോ
ആ അങ്ങനെ തന്നെ പോ പിന്നെ മയ രണ്ടു ദിവസം മുമ്പ അപ്പൊ നല്ല വെയിയിലറച്ച ഒണങ്ങി
ആ അങ്ങനെ ആ രാവിലെ തിരുമ്പ്യാല് ഇങ്ങനെ നൊക്കെ ആകുമ്പോ രാവിലെ തിരുമ്പ്യാല് പെട്ടെന്ന് ഒണങ്ങും
ആ
കൊറച്ച് കഴിഞ്ഞാ പിന്നെ മഴന്റെ ചാറ്റലൊക്കെ തൊടങ്ങും
ഉം
പിന്നെ ഏ
വേറെ എന്തൊക്കെണ്ട്
വേറെ എന്തൊക്കെ ഇങ്ങക്ക് സ്വന്തം വീടൊക്കെണ്ടോ
ഇല്ലേ
തറവാട് വീട്ടിലാ ഏ
സിനിമയൊന്നും കാണൂല അപ്പൊ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊന്നും
ഇല്ല സിനിമ കാണാന് മക്കള് ഒറങ്ണ നേരത്ത് വേറെ എന്തെങ്ങനെ ക്കെ നോക്കും അപ്പോത്തിന് ഇപ്പൊ പിന്നെ ഇങ്ങനെക്കെ ആവുമ്പ്ള് അങ്ങനൊക്കെ ചെയ്യും പിന്നെ മക്കളൊറങ്ങണ നേരത്തെല്ലേ ഓല് ഇണ്ടാവുമ്പോ ഫോണ് നമ്മക്ക് കിട്ടൂലേ ഓര് ഒന്നെങ്കി ഞമ്മള് ഫോൺ എടുക്ക് എടുക്കുമ്പോ ഓരുക്ക് വേണം അല്ലെങ്കീ ഞാനൊക്കെ ഫോണ് പാത്താക്കല് കണ്ടാ എപ്പൊ ചെറിയ കുട്ടിയുണ്ട്ച് ചെറുതും കൂടി ഫോണിന് കരയും
എത്രായി
ഇപ്പൊ അങ്ങനെ ഒരു കാലഘട്ടാണ് ഫോണിന്റെ ഒരു കാലം കാലഘട്ടം
ചെറിയ കുട്ടിക്ക്
എനിക്ക് ഞാപ്പൊ പ്രസവിച്ചേടക്കയാണ് അയിന്റെ മേലില് രണ്ടു വയസ്സായി ട്ടുള്ളൂ അപ്പാ ആ കുട്ടിക്ക് അത് ഓന്റെ ഉപ്പ അങ്ങനെ ഫോണ് കാട്ടിക്കൊടുത്ത് ശേലാക്കി യപ്പപ്പിന്നെ കുട്ടക്ക് എപ്പളും ഫോൺ കിട്ടണം ട്ടണം
ഊ
പിന്നെ ഫോണങ്ങനെ കൊടുക്കലില്ല ടീവീലിട്ട് കൊടുക്കാ അങ്ങനെയൊക്കെ കൊടുക്കലൊള്ളു ഫോണ് കൊടുത്ത ചെറിയ മക്കളല്ലേ കണ്ണിന് കേടല്ലേ
ആ പൊടീങ്ങനെ എടുത്
ഉം ആ അതാണെ ടി വി ആവുമ്പോ കൊറച്ചൊരു ഇരുപത് ഡിസ്റ്റ് ഇരുപത് മീറ്റർ ഡിസ്റ്റ് ഡിസ്റ്റൻസായി വേണംമെന്ന് പറയല് അപ്പോ ടിവി ആമ്പോമ്മക്ക് ആ ഒര് ഡിസ്റ്റൻസ് കാണാൻ കഴിയും ഫോണാ വെക്കൂലല്ലോ ഓലൊന്നും കൂടി വ്ടെ അടുത്ത്ക്ക് പുടിക്കയാണ് നീ
ആ ഒണ്ട് സിനിമേഒന്നും അങ്ങനെ കാണാൻ ടൈം ഉണ്ടാവൂലല്ലേ
ഏ എ ഏ
ഞാനും തന്നെ എന്താ യൂട്യൂബിലും നല്ല മനേ ഫേസ്ബുക്കിലും എങ്ങനെ നമ്മൾ കേറുമ്പോ ഈ ഷോട്ട്ങ്ങനെ ഓരോ സിനിമന്റെ ഷോട്ട് പ്പങ്ങനെ വരുവല്ലോ
ആ അതാനെ
നമുക്ക് പറ്റിയത് നല്ല കോമഡിയാ അതേ പറ്റിയതക്കെ എന്ത പിന്നെ തോന്നുന്നത്കാണെന്നുണ്ടെങ്കി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടക്കെ ഫുള്ളല്ല സിനിൻമക്കെയാണുണ്ടെങ്കിൽ അങ്ങനെക്കെ കാണും ചെലപ്പോം പാട്ടൊക്കെ അങ്ങനെ കേക്കും പിന്നെ കഥകളും തന്നെ അതെ എന്ന സ്കൂൾല് ടൈമില് ബാൽരമ ഞാങ്കണ്ട് അങ്ങനത്തെ ഒക്കെ വായിക്കും ബാല മംഗളം ഒക്കെ ലൈബ്രറിയിൽ പോയിുന്നട്ട് ബുക്കൊക്കെ വായി പി ബസ് എന്റെ പാപ്പമാന്റെ ടെ ക്കണ്ടല്ലോ നമുക്ക് പഠിക്കാനും ഇണ്ട് ല്ലമ്മ വായിച്ചു ചെയ്തീനി പിന്നെ അങ്ങനത്തെൊന്ന് വയിക്കല്ലേ ഇയ്യ് ഫോണില്
ഇപ്പ ഇനി ഫോൺ എടുത്ത നേരം പോണത് അറിയിണില്ലേ
ആഹ് അതന്നെ ഫോണിൽ ഒര് ആ പ്പ് ഇണ്ടെയ്നി ഈ കഥകൾ ക്കായിട്ട് ഇള്ളെത്
ഇന്റെ അനിയെത്തി ഒക്കെ അത് യൂസ് ചെയ്യ്ണ്ട് ഓൾ പഠിക്ക്യാണ് ഓൾ ഒക്കെ അതെയ് ഓൾ ക്കൊക്കെയ് ഈ കഥകളോട് ഈ ന്നാ ലൈബ്രറി ആയി ട്ട് നല്ല അട്പ്പ ഇള്ള ആളാ
ട്ട് ഇള്ളതാണോ?
ഫ്രീ ആയിട്ട് ഇള്ളെതാ
ആഹ് അയിന്റെ പേര് എന്താ?
പേര് എന്താ ഇൻക്ക് അറീലാ ഓൾ ഇങ്ങെനെ എപ്പെളും ഫോണ്ലാണ് ഓൾ ഞങ്ങെളെ ചെറിയ മകളാ വീട്ട്ത്തെ ചെറിയ കുട്ടി ആയതോണ്ട് വീട്ട് വീട്ടു ജോലി ഒന്നും ഇട് ക്കാന് ഓക്ക് മടിയാണ് ഓൾ ഈ ഫോണിൽ അപ്പ ഇതെന്താണ് ചോയിക്കുമ്പോ ഓൾ കഥകൾ അങ്ങെനെ വായിക്കെലാ അങ്ങനെ ഒര് ടൈം ആണ് ഇപ്പം ഡിഗ്രിക്കാണ്
ഉം
ഇന്നാലും ഓക്ക് അതിനോട് നല്ല അടു
ഉം അങ്ങനെ ഞാനും വായി ച്ചിനി കണ്ട്ക്ക്ണ് ഇങ്ങെനെ രണ്ടുസ് പിന്നെ കൊറെ ഭാഗം ഇണ്ട് അത് കൈ്യണ്ടേ ഇ ന്നാ അവായി പിന്നെ തിങ്ങെനെ പൈസ കൊട്ത്ത്കാണ്ട് അങ്ങനെ നമ്മള് ഫോണില് റീചാർജ് ചെയ്യണ പോലെ മാസത്തില് ത്രേ അന്ന്ങ്ങാണ്ട്
അങ്ങനെ അങ്ങനെ ഇണ്ട്
അഹ് അങ്ങനെ അപ്പ പിന്നെ ഫ്രീ ഏയിട്ട് ഇത് കാണാ വായിക്ക ഓരോ ഭാഗങ്ങളു ഒരിസങ്ങനെ അത് കൊറത്തേ ഇണ്ടാവൊള്ളു കയ്യുണ്ടായി പിന്നെ ട്രയലില് നോക്കി അങ്ങനെ അഅത ഫുള്ളയപ്പോ പിന്നെ ഞാൻ അത് നിർത്തി വായിക് പക്ഷെ അങ്ങനെ പൈസ കൊടുത്തണ്ട് നമ്മള് വായിക്കാൻ കഴിയല്ല
ആ ഉം
അ ചോറൊക്കെ പോയിനൊ
ടൂറൊക്കെ അത്ര ഞാൻ പറ ചെ ഫസ്റ്റിലൊക്കെ ങഅ കല്യാണം കഴിഞ്ഞപ്പോ ഫസ്റ്റിലക്കെ ക്കപോവും വലിയ ദൂരങ്ങളൊന്നും പോയില്ല നങ് ഞങ്ങള് ഞങ്ങള് വല ചെറിയ ചെറിയ ദൂരങ്ങളെ പോയിട്ടുള്ളു
എവിടൊക്കെ
എവിടെൊക്കെ വെച്ചാല് ഏഹ മലപ്പുറം ജില്ല ലുള്ള കോട്ടക്കുന്നേൽ
ങഹ
പിന്നെ മലപ്പുറത്ത തന്നെ വേറെ എന്തോക്കോ വേറെ ഒരു ഇതുണ്ടല്ലോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതിലൊക്കെ ചുറ്റിപ്പറ്റി പോയിട്ടുള്ളു
രീനി യൂറ്റിവാ
ആമീനി ഊട്ടി പോയിണ
ങആ പോയി ഇരികൊറച്ചായി അങ്ങനെ ഗ്ലാസ് ബയ്ഡ് ഉം അങ്ങനെ
ആഹ ഗ്ലാസ് ബിൾ ആഹ ആഹ ആഹ
പിന്നെ എന്താ പാർക്കോ
അത് പാർക്കാണ് കുട്ടികൾക്കില്ലേ ഒരു ഇതേ ഉള്ളൂ ടീ പിന്നെ ഈ ബെഡജും പിന്നെ ഈ വളർത്തണ ഓരോ സ്നേക്ക് പോലെയുള്ള അങ്ങനെയുള്ള ഓരോന്നുംണ്ടല്ല
ആഹ് അങ്ങനത്തെനാത്ത് കൊറച്ച് ഞാൻ കണ്ട്.
ഏ
അത് കുറച്ച് ഞാനും കണ്ടി
ങങഹ ആഹ ആഹ ആഹ
ഞങ്ങള് കഴഞ്ഞ ഞായറാഴ്ച പോക നിർത്തിപോയിനി കക്കാടം
കക്കാടമ്പഴ ആ കേട്ടണ എനക്ക് പോകാൻ പൂതിയുണ്ടായി നിയുള്ളു തറയ പറയലുണ്ട് പോ ഇവിടംകാണണം. എല്ലാരും അങ്ങട്ട് പോ ഇപ്പൊ ഒരു സിസി തേൽക്കം കുറച്ച് വര്ടെ സീസണ അക്കാടംമ്പുഴൊക്കെല്ലാരും പോണ കേക്കാം.
ആഹ അങ്ങോട്ട് പോയി പിന്നെ മഴൊക്കെ ഇണ്ട് ഇനി പോയ ഇന്ന് വരില്ല മഴൊന്നുമില്ല കിട്ടിയനൊക്കെ നല്ല മഴശ പറഞ്ഞ കറല്ല ഭയങ്കര തിരക്കാണ് ആൾക്കാരൊക്കെ മഴയൊന്നുംല്ലാ കണ്ടാല് ഇഷ്‌ടംപോലെ അവിടെ പിന്നെ കാര്യയ്ക്ക കുടുങ്ങി. തിമാലൊക്കെയാണ് കാണാൻ.
ആഹ് അവിടെ അവിടെ നിന്ന് ട്ട് നിന്നാണ്ട ഉണ്ട് ല്ലറസ്റ്റോ അങ്ങന അങ്ങനെ എന്തോ അല്ലേ.
രാ രാവിലെ പോയി രാത്രി ആവുമ്പോത്തന് വീട്ടിലക്ക് പോയ അ ഞങ്ങൾക്ക് ട്ടോ ഇവിടെ എടുത്ത അത്ര ദൂരൊക്കെ ഉള്ളൂ അതില പോയി രാ ഇഷ എത്താൻ വേണ്ടത്ര ദൂരമുള്ളൂ പക്ഷെ ഞങ്ങൾ റിസോർട്ട് കൊടുക്കണ്ടായിരുന്നു. ആ പിന്നെ രണ്ടും അതിന്റെ വാ എണ്ട
രസാണ് ഫാമിലി ആയി ട്ടോക്കെ പോയാല് അവിടെ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടായ രസ് തണേ
ആഹ അങ്ങനെ ഞങ്ങ കാണലും പോയി അങ്ങനെ അവിടെന്നണ്ട പിന്നെ സിനമസുകളൊക്കെ ഉണ്ടാവോ അ പച്ചയാ ആണല്ലേ
ഉ ഉം
ഉ
പിന്നെ എന്തൊക്ക എന്ത് കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
കൃഷി അങ്ങനെ വിശന്നല്ല കൊച്ച പോണ
ഏഹ് ഹ ഏഹ്
ആണ്ടത് കങ്ങൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഇടയിലൊക്കെയാണ്
ആഹ് അങ്ങനെ ആഹ് ആഹ് കുരുമുളകൊക്കെ ഉണ്ടോ
ആ അങ്ങനെ ഇപ്പ കൊറവാണ്.
നമ്മളെ യൂസ് നമ്മള് സാധാരണ നമ്മക്കുപയോഗിക്കാൻള്ള സ സാധനം ഇണ്ടാവുല്ലേ
ആ നമ്മളാവിശ് ങ്ങൾക് അത്രക്ക്ള്ള അങ്ങനത്തെ സാനങ്ങളൊക്കെ ഒള്ളു
ഏഹ് ഞങ്ങളെ വീട്ടിലിതേമാതിരി ഞങ്ങള് എന്റെ ഹസ്ബൻഡിന്റെ ഉപ്പെല്ലന്ന് ഉപ്പ പ്പംമരിച്ചിണ് കൊറോണന്റെ ആ സീസണില് മരിച്ചതാ ഓര് കൊറച്ചൊക്കെ കൃഷ് ചെയ്യും അത് കൃഷി ചെയ്താൽ നല്ലതുപോലെ ഉണ്ടാവേം ചെയ്യും അന്നൊന്നും വാണ്ടില്ലേനി ഇപ്പോളാണെ ഇപ്പൊന്തെങ്കിലൊക്കെണ്ടെങ്കി ങ്ങനെ കരുതും
ഉം വടെന്നെ കൊറച്ച് നമ്മക്ക് വേ മത്തന് മൊളക് ഉം വഴ്തനങ്ങ കോവ അങ്ങനെ കൊറച്ചീച്ചക്കങ്ങനെ
ആ ആ
ഉണ്ട് അല്ലാതെ കാര്യായ് കൃഷി ഒന്നുല്ല
ആ ആ ആ
അതിന്റെടേക്കൂടെ മഞ്ഞളൊക്കെയിട്ട്
ആ മഞ്ഞള് ആ മഞ്ഞളൊക്കെ പിന്നെ ഒരു വിധം എല്ലോട് ത്തും
പിന്നത്
ആ ആ ആ മഞ്ഞളൊക്കെ നാടൻ മഞ്ഞളൊന്നും എവിട്ന്നും കിട്ടൂല്ല നമ്മള് നട്ട് ണ്ടാക്കി ണ്ടാക്കിയെങ്കിലെന്നെ കിട്ടൊള്ളു
അങ്ങനൊക്കെ കിട്ടും മഞ്ഞള്
ആ ആ
മഴ ത് വര്ണ് ണ്ട്പ്പോ മഴക്കിങ്ങനെ വരുന്നിണ്ട് ഇപ്പം മൂടിങ്ങാ
ആ മഴവര് ന്ന്ണ്ട്
മ്
വെയിലില്ലല്ലോ ഇന്ന് രാവിലെ വെയിലില്ലല്ലോ
നല്ലൊരു കാലാവെസ്ഥയാണ് മഴ
ആഹ് അതാ മഴ മാണാണും ഇല്ലെങ്കിൽ നടക്കും
ആഹ് രണ്ടും വേണം പാകത്തിന് ഇല്ലെങ്കി ഒരൻ ക്കൂല
ആഹ് പിന്നെ എന്തൊക്കെ ഇന്നാ ശെരിട്ടോ
ആഹ് ന്നാ ഓക്കെ ശെരി